ആഹ് കേൾക്ക്ന്ന്ണ്ടാ
ആഹ് കേൾക്കണ്ട്
ആഹ്
എന്താ എന്തൊക്കെയുണ്ട് സുഖമാണോ?
ആഹ് സുഖാണ് ഭക്ഷനൊക്കെ കഴിച്ച
ഓഹ് ഭഷ്ണം കഴച്ചിരിക്കാണ്.
ഉം എന്തേ കയ്ച്ചത്
എന്താ പരിപാടി കിടക്കാണോ
ആഹ് കെടക്കാണ് ചുമയും ജലദോഷക്കാണ് ഇപ്പൊ ശബ്ദം കുറച്ച്.
ആഹ് ആഹ് എന്താ സൗണ്ടിനിള്ള പോലെ തോ
ആഹ് പനിയാണു മൂന്നാലിസം മുന്നായി അതി അട ആഹ് കാണിച്ചു.
ഉം ഉം ന്താ പറഞ്ഞെ
അതിന് മര്ന്നൊക്കെ തന്നിട്ടുണ്ട് ആഹ്
ഉം ഉം
പിന്നെന്താ മക്കൾക്കെ എന്തിയ്യിന്നിട്ട്
ആഹ് മക്കളൊക്കെ സ്കൂള് പോയിന്.
ഉം എന്താ
സ്പെഷ്യലൊന്നുല്ല ഇന്ന് ഞാൻ രാ ഇത്രേ ചോർ ഉണ്ടാ ഭക്ഷണം ഉണ്ടാക്കയുള്ളൂ ഉച്ചക്ക് ഒന്നും ഉണ്ടാക്കൂല ഞാൻ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് രാവിൽ ആഹ് രാവിലെ ത്തെ കടിവാക്കിണ്ടാവും ചായന്റെ അപ്പൊ അത് അതാണ് ഞാൻ കയിച്ചത് ഉച്ചക്ക്
ആഹ് അപ്പ മാ ഹസ്ബൻ്റൊക്കെയോ
അ വൈകുന്നേരേ വരുള്ളൂ പണി കഴിഞ്ഞിട്ട്. ഉം രാത്രിയക്ക് മതിഞ്ഞി ആഹ് അപ്പൊ ഒന്ന് വെക്കുമ്പോ ചൂടോട് കഴിക്കാ രാത്രി വെച്ചാല് അപ്പൊത് വിചാരിച്ചിട്ട് ഞാൻ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കൂല.
ഉം ചെലവ് കുറഞ്ഞുല്ലേ
ചിലവ് കുറവാ
അപ്പൊ സ്കൂളുട്ട് വരുമ്പോ ഒന്നും വേണ്ടാ
ആഹ് സ്കൂളുട്ട് വരുമ്പോ ഞാ എന്തെങ്കിലും ഇപ്പൊ നൂഡിൽസ് വാങ്ങി വച്ചിട്ടുണ്ട് അപ്പ അത്ണ്ടാക്കി കൊടുക്കും അല്ലെങ്കില് പഴണ്ട്, ബ്രെഡ്ണ്ട്, മുട്ടണ്ട് അപ്പൊ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ണ്ടാക്കാന്ന് വിചാരിച്ചിട്ടേ ഓൽക്ക്പ്പൊ ന്യൂഡിൽസാ വേണ്ടിയത്. അപ്പൊ അത് പറഞ്ഞപ്പൊ അതട വാങ്ങിച്ചീണ്. ഓര് വന്നിട്ട്ണ്ടാക്കാന്ന് വിയാച്ച്. ഹസ്ബന്റ്ന് ന്യൂഡിൽസ് ഒന്നും പ റ്റുലാ പോയ എന്തേ പഴന്തേം കൊടുക്കണം. ഉ ഏയ് ഒന്നും അങ്ങനെ ണ്ടാക്കൊന്നൂല്ല. ഞാൻ ണ്ടാക്കിയച്ചൊതൊ ക്കെ ഫ്ലോപ്പായി പോയതാ. കേക്ക് ണ്ടാക്കി, പുഡ്ഡിങ്ണ്ടാക്കി ഒക്കെ ഫ്ലോപ്പായതാണ്. എന്താ പറയാ നന്നായിട്ടില്ല. അങ്ങ് ആ പെർഫെക്ഷനങ്ങട്ട് കിട്ടിയിട്ടില്ല. ഉം ണ്ടാക്കീട്ട്. കേക്ക് ന് ക്കെ ഉണ്ടാക്കുമ്പോ അയിന്റെ സ്പെഞ്ചൊക്കെ പൊങ്ങി വരും പക്ഷെ നമ്മളെ ഐസിങ് ചെയ്യല്ലോ. പിന്നെ കേക്ക് ക്രീമൊക്കെ തേച്ച് ആ വൃ ഒരു വൃത്തി കിട്ടൂല അപ്പൊ പിന്നെ അയിമല് ഒരു മട് മടുപ്പ് വന്ന് എല്ലാ സാധനവും വാങ്ങി ച്ചനിയാൻ കേക്കിന്റെ ബീറ്റ്റ്ണ്ട് എല്ലാം ഉ അളവ് പാത്രങ്ങളും എല്ലുണ്ട്. എപ് പ്പ ഉണ്ടാക്കാന് അത് നന്നാവാത്തോ ണ്ട് ണ്ടാക്കന് ഒരു ഇന്ട്രസ്റ്റില്ല.
ണ്ടാക്കാനൊരു മടിയാലെ ഉ
പിന്നെ ങ്ങളന്താ ണ്ടാക്കല്. എന്തേ ണ്ടാക്കലുണ്ടോ?
അമ്മള് എന്തേങ്കിലൊന്നത്ണ്ടാക്കും. ചെൽപ്പൊ ശരിയാവും. ചെൽപ്പൊ ശരിയാവൂലാ അപ്പൊ അധികം ഞാൻന്തപ്പൊ ഇവടെ മക്കക്ക് അക്കെണ്ടാക്കികൊടുക്കും. ചെലപ്പം കൈയ്യപ്പം ചുടും, ഉണ്ണിയപ്പം ചുടും ആ കേക്കൊന്ന് ആദ്യക്കൊണ്ടാക്കിന് അവൽ ആദ്യരു കേക്കിന്റെ തെര്ക്കല്യേനൊ ഹ അ ആ കൊറോണ ണ്ടായി ആ അതീല് അന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ അഅ് കെട്ട് വീണു.
ഉം ഉം അന്നൊക്കെ എട്ക്കൊര് കേക്ക് ണ്ടാക്കെലെനിവിടെ നാത്തൂനും മക്കളും വരുമ്പോഴും ഒക്കെര്
ആഹ ഒരു കേക്ക് സമയ കേക്ക് കേക്കൊണ്ടി മക്കക്ക് പേ കളറും, പെയിന്റിംങ്ങോണ്ട് പരിപാടികളൊക്കെ എഴുന്ന കൊറോണയില് ആ അങ്ങനെ അന്നൊക്കെ ണ്ടാക്കി
കൊറോണ വന്ന്ണൊ? ങ്ങളെ വീ കൊറെ ന്റെ വീട്ട്ലൊക്കെ ൻ്റെ വീട് ണ്ടേ നി പക്ഷെ ഞങ്ങൾക്കൊന്നുല്ലാ ഞാ വേറെ വീട്ടിലാണ്. ൻ്റെ എ എന്റെ കെട്ടിച്ച വീട്ടിലൊന്നുല്ലേനു പക്ഷെന്റെവീട് ലൊക്കെ ന്റെ അനിയത്തിയേക്കും ഓൽ കൊക്കെ ചെറിയ ഒര് തൊക്കെ ഉണ്ടായിനി. ഷേ അത് അ മാറിട്ട ട്ടോ ലാസ്റ്റിലാണത് ണ്ടായത്. ഇപ്പാക്കൊക്കെണ്ടായിനി ന്റെ
ഏ നമ്മക്ക്മ്മടെ ആർക്കും ഇണ്ടായിട്ടില്ല.
പുൊറത്തറങ്ങാതെ ടെസ്റ്റൈതും അങ്ങനെ കൊറേ പിന്നെ ഇതിലൊക്കെ നിന്ന് മ്
വടെ ആര്ക്കും അ
ഇപ്പൊ നീ ഇപ്പൊ വീ വീണ്ടു വന്ന്ണ് ലെ കോഴിക്കോട് ഒരു മരണൊക്കെ ണ്ടല്ലോ ഉം വാർത്തേല് ഇണ്ടായിനി.
ന്നിട്ട് വ. വടെ ടി വി തൊന്നില്ല. പിന്നെ ഫോണിലൊന്നും ഞാൻ വാർത്തള്ളേന്നു
പിന്നെ ഇ വാട്സആപ്പിൽ ഇങ്ങനെ ഓരോരുത്തർ വിടുല്ലോ പോസ്റ്ററും ന്യൂസൊക്കെ വീഡിയോട്ട് ഇങ്ങനെ വീടോല്ലൊ അപ്പൊ അങ്ങനെ കണ്ടതാണ് നിപ്പ വീണ്ടും വന്നുന്ന് ഞാൻ അങ്ങൻത്തെ ന്യൂസൊന്നും കണ്ട പിന്നെ കാണാൻ പോവല്ല പേട്യാണ് മൻസ്സിന് തോ ഇതൊക്കെ വീണ്ടും വരും ആ കൊറോണന്റതെന്നെമക്കറിയാലോ ത്ര കാല നമ്മള് അകത്തിരുന്നത് എടുക്കും പോകാൻ കയ്യാതെ മക്കളെ സ്കൂളും അക്ഷരം പഠിക്കിണ മക്കൾക്കൊക്കെ സ്കൂള് പോയിട്ടേ
ആ സ്കൂൾ പൊ ട്ടൊന്നും അറീല്ല അമ്മ അമ്മക്ക് ശരിക്ക് പർഞ്ഞൊടുക്കാൻ അറീണ ആൾക്കാര അതും കൊയ്പ്പല്ല അതും കയ്യൂല മക്കൾ അങ്ങ ചേ ഇന്റെ മോനെക്കെ ചേർത്ത്യാതീ തന്ന്യാരുന്നു അത്
ഉംഉം ഞാനിന്നിട്ട് ആ വർഷം ചേർത്താതിര്ന്നക്കാ കളെ എന്നിട്ട് ഓരോരു വർഷം പോയാലും വേണ്ടില്ലാന്ന്ചാരി
ഉം എൽ കെ ജി യു കെ ജി കഴി ഒന്നാം ക്ലാസ്ൽ ചെർന്നതിനാണ് ന്റെ മോ കൊറോണന്റെൊക്ക പൂട്ടൊക്കെ തൊക്കെ ഉണ്ടായത് പിന്നെ ഒ അടിറ പിന്നെ നമ്മള് പ് ബേജാറാനി റബ്ബേ കൊല്ലം സ്കൂൾക് എന്താട് കാട്ടാ ഇങ്ങനെ ആണേ ഓൺലൈനിൽ കൂടെ ആണെങ്കിലും പഠിച്ചു കിട്ടി മക്കൾ
ഉം ഈ ചെല്ലേ കുട്ടിയൊക്കെ ഈ ഒന്നാം ക്ലാസ്സില് ചേർത്താനായ കുട്ടിയൊക്കെ ക്യാണ്ഭയങ്കര ബുദ്ധിമുട്ടായത് അവക്ക് അക്ഷരം പഠിക്കാനെ അത് എ അവിടുന്ന് സ്കൂളിൽ പോകുവാണെങ്കിൽ നല്ലവോണം അക്ഷരം പഠിപ്പിക്കുല്ലോ ഓല് ഇതിപ്പോ അതല്ലല്ലോ ഇത് സർക്കാർ എന്താ പറയുണത് ആ ക്ലാസ്സുകളെല്ലേ എടു ക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഇത് നല്ലോണം ഉണ്ടായിന് ഏതായാലും അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഉം
പിന്നെ മക്കളെ
ഒരാൾ പത്താം ക്ലാസ്സിലാണ് വലിയത് മോനാണ് പിന്നെ രണ്ടാമത്തതും മോനാണ് ഓന്ന് മൂന്നാം ക്ലാസ്സിലാണ് പിന്നെ മോളാണ് ആഹ ചെറുതല്ലേ മൂന്നാമത്തത് മോളാണ് ഓള് രണ്ടാം ക്ലാസ്സിലാ എനിക്ക് നാലാള് ചെറുത് അംഗനവാടിയിലാണ് മൂന്നര വയസ്സായി
ഉം എത്ര ഇക്ക്‌ മൂന്നാള് മോള ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞു രണ്ടാമത്തെ എട്ടില്ല് മൂന്നാമ ഇപ്പൊ പ്പോ അംഗൽവാടി കൊണ്ടാക്കിണ്
ഉം ഉം പ്ലസ് ടു കഴിഞ്ഞ ഇ ഇപ്പൊ കഴിഞ്ഞതാണോ പ്ലസ് ടു ആ ആ അപ്പൊ കല്ല്യാണൊക്കെ ഉണ്ടാക്കാനായില്ലേ
ആ ആയി തുടങ്ങി ഇപ്പ ഇപ്പ തന്നെ ഒന്ന് വണ്ടാന്ന് പറഞ്ഞക്ക കല്യാണൊക്കെ പൈയി പൈയിനെട്ട് ആയിട്ടില്ല ജനുവരിക്ക് ആകുള്ളൂ ഓള് പത്തന മ്മ് ഇപ്പത്തന കല്യാണം വേണ്ടാന്ന് പറഞ്ഞുണ്ട്
അതെല്ലാരും ഇപ്പ അങ്ങനെ തന്നെയാ പറിണത് ഇപ്പ ആർക്കും ആൺകുട്ടി ട്ടിക്ക് പെണ് കിട്ടാനില്ല
ഇല്ലല്ലേ പിന്നെ മോള് ഇന്നിട്ട് പ്പോന്ന് നൈസിങ്ങിന്റെ അപേക്ഷ അപേക്ഷ കൊടുക്കാൻ പയിക്ണ്
ആ ആഹ നല്ല പഠിക്കോ എ പ്ലസ് ടുഏതാ വിഷയം എട ത്തിനിയെ
സയൻസ്
സയൻസാ ആ
കുഴപ്പല്ല ആഹ് നാല് എ പ്പ്ലസും രണ്ട് എയും എനി
ഏഹ്
നാല് എ പ്ലസും രണ്ട് എയും ഉണ്ടയിനി
ആഹ് ആഹ് അപ്പൊ അത്യാവശ്യം മാർക്കുണ്ടല്ലോ നല്ല മാർക്ക് ണ്ടല്ലോ
ആഹ്
ഉം ഉം അങ്ങനെണെങ്കി പഠിച്ചോട്ടെ പഠിക്കണ കുട്ടിയാണെങ്കില് അതാണ് പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ടാണ് പിന്നെ കല്യാണത്തിനൊക്കെ നല്ലത്
അതന്നെ പറിണേ ക്കൊരു ജോലിയാവ ആഹ് പത്ത് വയസൊക്ക്‌ കണ്ടണം നമ്മള്
പിന്നേ തിന്നിട്ട് വേണ്ടേ നമ്മക്ക്
സമയാവുമ്പം പറയോണ്ടീട്ടോ ഇൻക്കറീലത് ആയിറ്റൊന്നുല്ലല്ലൊ
ഇല്ല ഇല്ല
എളേ മോന് പത്തില് പ്പം പ്പം പത്ത്ക്കായിട്ടൊള്ളു
ആ ഓന് ഇപ്പ പത്തില്
മദ്രസൊക്കെങ്ങനെ
ഏ
മദ്രസ്ണ്ടോ പ്പോന്
ആ മദ്രസ്ണ്ട് മദ്രസ് ല് ഒമ്പതാം ക്ലാസ്സിലാണ്
പഠിക്കോ
കൊയപ്പൊന്നുല്ല അത്യാവശ്യം പഠിക്ക്യോക്കെ ചെയ്യും നല്ല മാർക്കൊന്നുല്ല ന്നാലും ഒരാവറേജ് ഉം ക്ഷെ അയ്ന്റെ താഴെള്ളോരൊക്കെ ഓന്റിലേറെം കൊർച്ചും കൂടി ഒക്കെ മാർക്ക് ഉം ബുദ്ധിയൊക്കെണ്ട് ആ ഓൽക്ക് ഉം
ആ പിന്നെ അപ്പളും ശെരിയായിക്കോളുംഞ്ഞി
ഉം ഉം ആ ഇപ്പൊ ട്യൂഷനൊക്കെ പോണ്ണ്ട് അ അപ്പൊ പിന്നെ കൊർച്ചും കൂടിയൊക്കൊരു ത് പഠിക്കണം ന്ന്ള്ളൊര്തൊക്കെ പ്പൊ വന്ന്ണ്പ്പം ഞ്ഞി മാർക്ക്ണ്ടാവും ന്ന് വിചാരിക്ക
ആ പിന്നെ ആൺകുട്ട്യാളല്ലേ അപ്പൊ കൊർച്ചാ ഉം അതാണെ ഉം കിട്ടൂലേ എന്താ ഓനായിട്ട് എട്ടാം ക്ലാസ്സ്‌ത്തെ മോന ആ മോ അ ഈ ഏത് നേരം പട്ത്തം വേറൊന്നും ഇങ്ങക്കില്ലേ ചോയ്ച്ചും താത്ത സ്കൂള് കഴിഞ്ഞിരിക്ക്യാണ പ്പം മ്മ താത്തിം കുട്ടിയിം ഒ ർങ്ങല്ലെ ഇവടെ കെട്ന്ന് ഞാനും ഞ്ഞി രണ്ടീസം സ്കൂള് പോയി ക്ക് ഓലൊർങ്ണണ്ട് ക്ക് പൂത്യാകാണ് ഒർങ്ങാന് രാവിലെ
ത്രാം ക്ലാസിലാ
ഓന് എട്ടില്
എട്ടില് ല്ലേ ആഹ്
അതുപോലെ ഞാൻ സ്കൂൾ പോണില്ല ഇക്ക് ഉറങ്ങാൻ പൂതിയാത് ഏ സുബ്ഹ്സ്കാരം കയ്ഞ്ഞു കിടക്കും വേഗം ന്നിട്ട് പിന്നിം ഒർങ്ങന്നെണ് പിന്നെ ണീക്ന്നത് ഏഴേ മുക്കാലിനാണ് ന്നട്ട് പറയാ ച് ഉറങ്ങാൻ പൂതിയാവാണ്
ഉം ഉം
ഉം മക്കൾ പഠിക്കുന്നെ ഫോണെ ഉറക്കെ ഫോണ് ഊണ് കഴിഞ്ഞാ ഫോണ് പയ്നൊന്ന് പന്ത്രണ്ടണിരേ ഫോണ് അത് കഴിഞ്ഞിട്ടാ പിന്നെത ഉറക്ക് നട്ട് രാവിലെ നിസ്കാരം കഴിഞ്ഞ് പിന്നിം കിടന്നൊർങ്ങന്നെ
ഉം ഉം ഉം
ഉം
പിന്നെന്താ വേറെ
എന്ത അങ്ങനെ പോണ
ആഹ് ആഹ്
ഇതിലെ ആദ്യക്കെ ഇണ്ടായ്ന്നോ
ഏ
ആദ്യക്കെ ണ്ടായിരുന്നു അതില്
ഇന്നാ ആയ്ക്കോട്ടെ പിന്നെ വിളിക്കോട്ടോ